പ്പൊ പറയൂ ആ കേൾക്കാണ്ട്.
ആഹ് എന്തൊക്കെ വർത്താനം?
സുഖാണ്. അന്റെ വർത്താന എന്താ?
സുഖാണ് ചായ കുട്ച്ചാ
ആ ചായുടി കയ്ഞ്ഞ്
ഏ എന്താപ്പ പണി ആ ചായട്ച്
ഇപ്പൊ വെർതെങ്ങനെ കെടക്കാ
എന്നായെട്ത്ത് കെട്ക്കാ
ആ പ്പൊ ത് വരെ ഇരിക്കേന്നു ഇപ്പൊ കടന്നു ഞാന് കെട്ടിച്ചോട്ത്ത്ന്നെ കെട്ടിച്ചോട്ത്ത്ന്ന് ഇന്റെ വീട്ട്ക്ക് വന്ന്ക്ക്ണു അതെ
ആ കുട്ട്യാളൊക്കെ ല്യേ
ആ ദാ എല്ലാരുണ്ട്
ആ പിന്നെ ഇന്നു വന്നതാ?
ആ ഇന്നന്നെ ഇന്ന് സ്കൂൾ വിട്ട്ട്ട് അങ്ങനെ പോന്നാ
നാളെല്ലെ ക്ലാസ്
ഇല്ല ഇബടെ വെള്ളിം ഞായറു ആണ് ലീവ്
ഉം അഹ് അല്ല ഇപ്പൊ അങ്ങനെല്ല്യല്ലോ വെള്ളിമ പണ്ടേന്യെലേ വ്യായായ്ച്ച് വെള്ള്യായ്ച ലീവ് ക്കെണ്ടാവല് സ്കൂളേ ഞമ്മളൊക്കെ പഠിക്ക്ണ അ ഗവർമെന്റാ പ്രൈവറ്റോ?
ഗവൺമെന്റ് തന്നെ.
ആ മറ്റേ ശ ശനി ഞായറുമാണല്ലെ ഇപ്പൊ എല്ലോടുത്തും.
ആ ഇബെടെ ഞാൻ പഠിച്ചിന്നന്നും അങ്ങെനെ ത്തന്നെയാണ് ഇപ്പളും അങ്ങെനെ ത്തന്നെയാണ്.
ഞമ്മളൊക്കെ ആദ്യം പണ്ട് പഠിച്ചന്നൊക്കെ അയച്ചന്നിട്ട് ഉമ്മാന്റെ വീട്ടിക്കൊക്കെ പോവാന് കാത്തു മ ദ്രസുണ്ടാവില്ല സ് സ്കൂളുണ്ടാവൂല.
ആ അങ്ങനെ ഇബടെ അങ്ങനെ ത്തന്നെ ഇപ്പളും.
ആ ഇപ്പത്തെ കുട്ടികക്കൊന്നും അത് പറ്റൂല ഏഹ് വ്യാഴാഴ്ച്ച, വെള്ളിയാഴ്ച മദ്രസ് ഇല്ലെങ്കിലും ശനിയാഴ്ച ഉണ്ടാവും മദ്രസേ അപ്പ സ്കൂളുണ്ടാവൂല ആ അങ്ങനെ.
അങ്ങനെ ആകുമ്പലേ?
കിട്ടൂല പിന്ന ഞാറാഴ്ച്ച ഒരു ലീവ അന്ന് മദ്രസ ഉണ്ടാവും ചെയ്
അന്ന് മദ്രസ ണ്ടാവും അപ്പെങ്ങനെയാ ഞങ്ങളൊക്കെ പോക്ക്
ഇപ്പൊ പോവൂല അതേന് എന്തെലും ലീവൊക്കെ കിട്ടുമ്പോക്കെ പോവുള്ളൂ അല്ലേയ് പിന്നെ പോയികാണേല്ലേനി ആഹ് അവിടൊന്നും അപ്പൊ അങ്ങനെ മാറിട്ടില്ലലേ എന്ത‌ ഗവർമെന്റ് ഒക്കെ ആണല്ലേ പിന്നെ എന്തേ മ് പിന്നെ മഴ ഇണ്ടായിനാ
ഇന്ന് ഉച്ചവരെ നാല് മണിവരെ മഴല്ല ഇപ്പണ്ട് മഴ
ആഹ് ഇവിടെ അങ്ങെൻതന്നെ നല്ല വെയിലാനു ഇന്ന്.
മഴയില്ല വെയിലുല് ല്ല അങ്ങനെ ഒരു മൂഡി കൊണ്ടെയിരുന്നു.
ഇവിടെ നല്ല വെയ് ലേയ്നു പിന്നെ തോരിട്ടതും ഫുള്ളോണങ്ങി ഉള്ളെ
ആഹ് അതൊണ്ട് ഒണങ്ങി കിട്ടയിലൊ കെ
ആഹ് അപ്പം ഇപ്പത നല്ല ഇച്ചുത്തിക്കാണ്ട് വന്നീനെ ഇപ്പൊന്ന് ചാറിക്കോണ്ടിണ്ട് അവിടെ പെയുണ്ടാ
ആഹ് ഇതേപോലെ തന്നെ സാറലന്നെ നല്ലൊരു മഴ വന്നു പക്ഷെ വന്ന പോലെന്ന കൊണ്ട് പെയ്തില്ല
ആഹ് വന്ന പോലെ പെയ്തിട്ടില്ല അങ്ങൻത്തന്നെ അയ്ന ഇതരീം പൊർത് ത്തേനോ ആനെ മഴയ്തപ് അപ്പ പിന്നെ വേഗ അകത്തുകയറിയെനു തൊടൂല പോയിനേ പറമ്പില് അപ്പൊ വല്ല തേങ്ങൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടീട്ട് അങ്ങനെ വാഴ് വാഴക്കൊല ഇണ്ട് അപ്പോ വാഴക്കെ വെട്ടിക്കൊട്ന്ന് പിന്നെ ഇത് മത്തേന്റെലണ്ടേയ്നെ ചെരങ്ങ
ആ ആ
അറീല്ലേ
ആഹ
ആഹ് ഹ അപ്പം ഞാനത്ങ്ങനെ ഇരുന്ന്കാണ്ട് ഇങ്ങനെ നേരാക്കി നാളെക്കൊക്കെ ആകുമ്പോൾ എളുപ്പാവല്ലോ താൾച്ചാന് അപ്പം നേരാക്കി ഇങ്ങനെ നിക്ക്ണ്ടേടി കൂട്യേണ് ഞാന് ങ്ങ
ആ ചെവീല് വെച്ചിട്ടാണ്
അല്ല ഇപ്പ ഞാൻ നിർത്തി അല്ല ഇപ്പ ഞാൻ നിർത്തി ഞാനിങ്ങനെ ഫോണിലിങ്ങെ നോക്കിക്കോൻ ക്കേന്
ആരെലും ഫ്രീ ഉണ്ടയി നിർത്താൻ അല്ലെങ്കി പണികളുടുക്കാ വിചാരിച്ചിട്ട്ല്ലേ രണ്ടും മാണ്ടെ നട്ക്കാ
ആ നാളകൊക്കെ എളുപ്പാവും ചെയയും ഇതിപ്പ നോക്കിയേച്ചാലേ
ഫോൺ വിളിച്ചാലോ
ആഹ് ആഹ് ആ അപ്പൊ അങ്ങനെങ്ങനെ ക്ക്യേനെ
ആഹ് കാരൻ്റോയി അവിടെ പോയോ
എങ്ങനെ
ൻ്റ് പോയി യറ്യ
ഇല്ല ഇവിടെ പോയിട്ടില്ല അടെ പോയാരിക്കില്ലേ
ആ ഇവിട പോയി
ആഹ് ഇൻവേ ട്ടർ ണ്ടാ
ഇബ്ടല്ല
ആഹ് കുട്ടികൾക്കൊക്കെ ഇഞ്ഞ് രാത്രി ആഹ് ഓലപ്പേ
ഇപ്പ വന്നിട്ടില്ല ഇപ്പൊ ട്രിപ്പ് പോയിക്കായിരുന്നു അപ്പൊ ഞങ്ങള് വേറോ ഓട്ടോറിഷീലാ പോന്നേ
ആഹ് നീ രണ്ടിസം നിക്കുവോ നാളെ പോവേ
നാള പോവേ
ആ ഉസ്കൂൾ പൂട്ടിനൊന്നും വന്നില്ല ന്യോ
ഞാന് ഇവിടെത്തന്നെയിരുന്നു അധികം എന്താച്ചാ ഇമ്മാന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിക്കാണേ അപ്പൊ ഇവിടവന്ന് ന്ന്
ആഹ് ഇമ്മാ കെന്താ
വയറ്റിറ്റുള്ളില് മൊഴ ഗർഭപാത്രത്തിലാ അപ്പോ ഗർഭപാത്രം ഇട്ത്തളഞ്ഞു ഇപ്പോ ഒരു നാല്മാസ സൊക്കെ ആവാനാവ്ണു ന്താ
നാത്തൂൻമാരൊന്നും ഇണ്ടാവൂലല്ലേ
ഇല്ല ല്ലേ
ആങ്ങളാര്
കെട്ടീട്ടില്ല ഞങ്ങള് ഞാൻ മാത്ര് ത്രോള്ളൂ
ആഹ് ചെറുതാവൂല്ലാരി
ഇന്നിവിടെ കളിക്കുന്നുണ്ട് കെട്ടാനായിക്കുണു പക്ഷെ ശരിയായിട്ടില്ല ആ നോക്കാനായിക്കണു
ആഹ് ആഹ് ഇപ്പം കിട്ടാനില്ലേ ആണുങ്ങള-
അഹ് അയന്നെ കി ശരിയായി കിട്ടണ്ടേ ഇപ്പൊ പെണ്ണുങ്ങൾക്കല്ല കിട്ടുക മണി ആണുങ്ങൾക്കാ കിട്ടാ മണി എ
ആണുങ്ങക്ക് ആ എവിടെ ഞമ്മളൊരു ഹോസ്പിറ്റലിലോ എവിടെ പോയാലും പിന്നെ ഓരോരുത്തരും അമ്മളോട് ചോദിച്ചും പെണ്ണുണ്ടാ- പെണ്ണുണ്ടാണ് നീ ഈ കാര്യം ചോദിച്ചാ അപ്പോ ആർക്ക് ചോയ്ച്ചുമ്പോ ഇൻ്റെ മോൻക്കാ പർഞ്ഞ്
ആഹ് നമ്മളന്നെ വേണം അന്വേഷിച്ച് നടകയ്യ്ക്കാരം
ആഹ അപ്പൊ ഓലും തന്നെ ഓലും തന്നെ ഇങ്ങനെ എല്ലാരും നോക്കിഎവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടോ ഉണ്ടോന്ന് ചോയി
ആ
പെണ്ണുങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഓലൊക്കെ ഏ പന്നാളൊക്കെണ്ട് പക്ഷെ ഓലെ ഓലേനെ കണ്ടച്ചിട്ട എന്താ അറിയില്ല ഓല്
ചെല കുട്ടികള് പറയും പഠിച്ചിട്ട് ജോലിയായിട്ട് ജോലിയായിട്ടാണ് കല്യാണം കഴിക്കണ്ന്ന് ചെലർ
ആഹ് ഒല് കണ്ട്വെച്ചിട്ടുണ്ടാവും ആഹ് ഇപ്പൊ ഈ ജോലിയായിട്ട് ഇത് കണ്ട് എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒലെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് വല്ലാണ്ട് കൊണ്ടറും ചെയ്യും ഇനിപ്പ ചെക്കന്മാര് ചെക്കന്മാര് കുടുങ്ങിയതല്ലാ അപ്പോ ഇങ്ങനെ ഒലെ വയസ്സ് ഇങ്ങനെ കൂടെയും ചെയ്യല്ലേ
എവിടെയും കിട്ടാനില്ലേ എല്ലാം ചോയിച്ചാലും പഠിച്ചണ കുട്ടിയോളാ ഹലോ കട്ടായിപ്പോയാ ഹലോ ഹലോ ഹലോ